ആഹ് ഹലോ കേക്കുന്നുണ്ടോ എന്തൊക്കാണ് വർത്താനോ സുഖം തന്നെ
ഏ കൊറെ കാലായാലോ കണ്ടിട്ട് ഒരു വിവരോം ഇല്ല്യാ
ഓ ഇവിട്ത്തന്നെ ഉണ്ട്
എന്താ ചെയ്യണ് എന്തേലും പണിക്കോക്കുണ്ടാ ജോലിയൊക്കെ ഉണ്ടാ
ഇല്ലില്ല ഞാൻ പഠിക്ക
എത്രായില എത്രക്കാ എന്താ ചെയ്യണ്
ആ ഞാൻ ഇവിടെ നേഴ്സിംഗ് പഠിക്കാ
ഏയ് എവിടെയാണ്
ഉം ഞാൻ ഇവിടെ മൈസൂര്
ആഹ് നല്ല സ്ഥലങ്ങളിലക്കൊക്കല്ലോ പൊയ്ക്ക്ണ്
അതെ സ്ഥലം മാത്രേ ഉള്ളൂ പുറത്തേക്കൊന്നും പോക്കില്ല ഹോസ്റ്റ്ലന്നെ
ഏ ഞായറാഴ്ച ദിവസോന്നും പോവൂല
ആഹ് വല്ലപ്പോഴും എറങ്ങും
ഏ
പിന്നെ ഇങ്ങനെ കോളേജ് ക്ലാസ് ഇതൊക്കെ തന്നെ
എന്തെങ്ങനെ ആയാ മതിയോ കല്യാണം ഒന്നും മേണ്ടേ
ഏയ് കല്യാണോ വീട്ട്നെ ടൈമൊന്നും ആയില്ല
ആഹ്
കല്യാണത്തിനൊക്കെ ഇനി എത്ര ടൈമുണ്ട്
ആ വല്യമ്മായ് തള്ള തള്ളായിട്ട് കെട്ടാന
തള്ളെന്നുമാവാൻ നിക്കൂല കൊറച്ച് കൂടി കയിയട്ടെ ഒരു- ഒരു ഇരുവത്തഞ്ചെങ്കിലും കയിയണ്ടേ എന്നാലല്ലെ കെട്ടാൻ പറ്റു അതല്ലേ അതേല്ല അത് അതല്ലെ അയിന്റൊരിത്
ആ പക്വത വേണം
ഓ പക്വതൊക്കെ വേണ്ടേ പിന്നെ എന്നാലേ ഒരു ഒരു ഒരിതൊള്ളൂ
എന്തേലും എവിടെയും കണ്ടെത്തീക്കണാ
ഇല്ല കണ്ടെത്തിട്ടില്ല ഇല്ലില്ല കണ്ടെത്തണം ഇനി
ഏ
അതെ
ആഹ്
ഉം കണ്ടെത്തണം ഈ പടുത്തൊന്ന് കഴിയട്ടെ
ഉം എല്ലാ ആരേലും വൈത്താലം ഉണ്ടോന്നോയിക്കാ
ഓ
ഏ
വൈത്താലൊക്കെ ഇണ്ട്
അ ശരി
നമ്മള് പിന്നെ പെട്ട- വർഷൊന്നായിട്ടില്ലേ കൊറച്ചായിട്ടേ ഉള്ളൂ
പെട്ടന്ന് അവ ആ ഓനനെ കെട്ടുള്ളു
അത് മതിന്നാണ് ഇത്
ഏ അല്ല നമ്മള് നമ്മള് പ്രേമിച്ചാലേ പ്രേമിച്ച അവഓര നമ്മള് കട്ടണം എല്ലാവരും രസമല്ല എല്ലാതും നമ്മൾ ടൈം പാസ്- ആ് ടൈം പാസിന് വേണ്ടി ചെയ്തരു കാര്യമില്ല നമ്മ നമ്മൾ ഒരാള് പ്രേമിക്കാണെങ്കിലും ഓനെ കല്യാണം കഴിക്കണം
അല്ല പിന്നെ വെറുതെ എന്തിനാ ടൈംപാസ്
ആ ടൈം പാസിനായിട്ട് എന്താപ്പ എന്താപ്പയില് കാര്യം
അനെ എനിക്ക് അതിലേക്ക് ഇൻട്രസ്റ്റ് ഇല്ല അത അത്രേ ഉള്ളു
ആഏ
അതന്നെയാണ് പ്ലാൻ
പ്ലാന് ഓനിക്കും അതന്നെയല്ലേ പ്ലാന്
അതെ
ആ ഓന്ക്ക് എത്ര വയസ് ഉണ്ട്
അവന് ഇരുപത്തഞ്ച ഉണ്ട്
ഏഹ കുഴപ്പില്ല
അങ്ങനൊക്കെയാണ് പിന്നെ ചെക്കന പണി-
ആ അല്ല എന്താ ഏ ഏത് ഏത് നേഴ്സിംഗ് ആ എം ബി ജി എമ്മ അങ്ങനെ
പി. എസ് സി ബി എസ് സി നേഴ്സിംഗ് ആ
ജോലിന്നിട പാവാനായ
ഒരു രണ്ട മൂന്ന് വർഷം കൂടി കഴിയണം
ആ അപ്പത്തിന് ഒനക്കും വയസായിക്കോള്ളൂല്ലേ
അതെ
ഉം ഇ്
അപ്പത്തെ അ പോയ കൊല്ല തെരഞ്ഞ അടിച്ച കൊല്ലല്ലേ അവിടെ പോയിട്ട് അടിച്ചു പോരണോ
എല്ലാ എവിടെയാണ് വീട്
കഴികൾ
ഓൻ്റെ വീടോടെ
കോഴിക്കോട് തന്നെ
ഏ അപ്പം നിങ്ങളത്
രണ്ടു പേരും കോഴിക്കോടന്നെ വീട്
ഏയ് അവന് വീട്ടേക്ക് അറിയോ
വീട്ടില് ചെറുതായിട്ട് അറിയാം പിന്നെ നമ്മള ഒന്ന് പറഞ്ഞിട്ട് ട്ടില്ല
എഏ
കുറച്ചും കൂടി കഴിയട്ടെ ഇപ്പൊക്കെ ആ കൊറച്ചും കൂടി കഴിയുമ്പോ നല്ല സീരിയസ് ആവല്ലോ
ആ സീരിയസ ആവും
ഉം പിന്നെ ആരോ
അല്ല നിങ്ങളെ നിന്റെ വീട്ടില് എന്റെ വീട്ടില് അറിയോ ചെറുതായിട്ട്
ഏ എൻ്റെ വീട്ടിൽ അങ്ങനെ അറിയില്ല
ഏ
ആ എൻ്റെ വീട്ടിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല
ഒരു
എന്റെ അല്ലെ എന്റെ എന്റെ അനിയനെ അറിയ ബ്രദറിന അറിയാം സിസ്റ്ററിന അറിയ അങ്ങനെ അറിയാം
ആ അവരൊക്കെ എന്താ പറഞ്ഞെ
ഓരോക്കെ പറഞ്ഞേ നല്ല ചെക്കനാ കൊഴപ്പില്ല
ആ
കുഴപ്പില്ലന്നുള്ള രീതിക്കാണ് പറഞ്ഞത് അവർക്കൊന്നും വലിയ കൊഴപ്പില്ല
ഉം ഏ എല്ലാ
ആ ഓനോ
ആ
ഓൻ ഇപ്പൊ വർക്ക് ചെയ്യയാണ് ഒരു കമ്പനിയില്
അതല്ല ഓനന്താ ചോദിക്ക സ്നേഹക്കല്ലേ
ആ ഇ ണ്ട് ഇണ്ട് ഏ കൊഴപ്പൊന്നുമില്ല ഉം നല്ല ചക്കനാ
പിന്നെപ്പൊ പിന്നെ പ്പ ഏ എല്ലാം വീട്ടില് നിങ്ങള് എന്താണ് വീട്ടിലാകുമ്പോ ഒന്നും നടക്കില്ലല്ലോ അവിട ആകുമ്പോ ഫോണൊക്കെ വിളിക്കല്ലേന്നറിയാം
അല്ല അ ത് ആ അകാ ഒരു കരക്കണക്കില് നോക്കിയാൽ ശരിയാണ് നട്ടൊന്നു അങ്ങനെന്നും നടക്കൂല്ല പിന്നെ നാട്ടെന്ന് കാണാനും കഴിയുല്ലാ
ഉംആടൊക്കെ വീട്ടുണ്ടാ കാണാന്
ഇവിടേക്ക് വന്നിട്ടില്ല ഞങ്ങള് ഞാൻ നാട്ടിലേക്ക് പോവലാ
ആ ഞങ്ങള് നാട് ഒരേ സ്ഥലം ആയനൊക്കെണ്ടേ നാട്ടി പോകുമ്പോ കാണും
ഉം കാണൂല്ലേ അപ്പൊ രണ്ടാളും ഒരു ഒരു ഹോസ്റ്റലിലാ
അല്ല അവൻ അവൻ വർക്ക് ചെയ്യുന്ന ഞാൻ പഠിക്കയാ
എവിടെണ് എവിടെ എന്ത് എന്തിന്റെ വർക്കാ അക്കൗണ്ടിങ്ങാ
ഇപ്പം അല്ല അവ ഇപ്പൊ മലേഷ്യയിലാ
ഏ
ആ ഇപ്പൊ പോയിട്ടേള്ളൂ ഇപ്പൊ കൊറച്ചായി പോയിട്ട്
അതല്ല മ മലേഷ്യ പെണ്ണുങ്ങളായിട്ട് പോവത് അന്നാന്ത്
ഏ അതുപോല അതെ അതാണ് ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ പറയൂ മലേഷ്യ നല്ല പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ മലേഷ്യ ഭാഷ അങ്ങനെ അവന് അറിയാതോണ്ട് കുഴപ്പില്ല
ഏ
അതെ ഒക്കെ ഒരു ഇതിലല്ലേ എല്ലാം ഒരു വിശ്വാസം അതല്ലേ എല്ലാം
ക്കെ പറഞ്ഞാല് ഒരിക്ക് അവിടെള്ള പെണ്ണുങ്ങൾക്ക് എങ്ങനെ തുണി വെച്ചിട്ട്ണ്ട് പുറത്തേക്ക് പോകൻ പോണതും ഒരുക്ക് യാതൊരു കുറവില്ല
സത്യം ആ അത് കറക്റ്റാ അത് കറക്റ്റാണ്
നമ്മളെ പോലെ നമ്മക്ക് നമ്മക്ക് ക്ക് നമ്മള് മാറിന്റെ അവിടെ കഴുത്തൊന്ന് കൂടുതലായി കണ്ടാൽത്തന്നെ നമ്മുക്ക് എന്താണ്
ശരിയാ കുറവാ കുറവാ
ത്ര അറിയോ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂട്ടുകാരിത്തിടെ ഹസ്ബൻഡ് അവിടെ വർക്ക് ചെയ്യണ്ട് അവിടെ ഉണ്ടത്ര സ്വിമ്മിംഗ്പുൾ അവിടെങ്ങനെ ടൂറൊക്കെ വരൂലേ പെണ്ണുങ്ങളും ബു ആ ബോഡിയൊക്കെ ബ്രയിശർ മാത്രം ഇട്ട് കാണ്ട് നടക്കും ക്കത്ര ആത്തരക്കു ആഹ
സത്യ
ആഹ അങ്ങനെ
അത് ഞാൻ ഞാൻ അങ്ങനെ പറയും ഞെ പറയും മറ്റേ കൊറെ പെണ്ണുങ്ങളൊക്കെ കാണുമ്പോം നോക്കരുത്
ആഹ
ഇങ്ങടെ കമ്പനിയിലൊക്കെ പെണ്ണുൊക്കെണ്ടോന്ന് നോക്ക അപ്പൊ പറ ഇല്ല കമ്പനിൽ പെണ്ണുങ്ങളൊന്നുംല്ല പിന്നെ ഓ ില്ല ഇവിടെ ഇവിടെത്തനകാട്ടി രണ്ടര മണിക്കൂർ നേരത്തെ അവിടെ
എഏ
ആ അവിടെ അപ്പൊ ഒരു മൂന്ന മണിയായി ഉണ്ടാവും രണ്ടര എന്തായാലും കഴിഞ്ഞുണ്ടാവും
എപ്പോൊ രാത്രിയാണോ ഉച്ചക്കാണോ
ആഹ് ഇപ്പൊ
ആഹ
അതായത് ഇപ്പൊ ഇവിടെ ഒരു പന്ത്രണ്ടരായില്ലേ
ആ വന്ന്ന്റ
ആഹ് അവിടെ ഇപ്പോ മൂന്ന മണിയ ആയിണ്ടാവും
അപ്പൊ കൂടുതലാണ് അവിടെ സമയം
അവിടെ അവിടെ കൂടുതലാ സമയം
ഏ
ആഹ് അപ്പൊ അവൻ പിന്നെ പണി കഴിഞ്ഞ് റൂമിലെത്തി ഇപ്പൊ ഫുഡ് ഒക്കെ ഇണ്ടാക്കു റൂമില് നാല് ആൾക്കാരാ ഇള്ളെ അവിടെ
ആഹ്
അപ്പൊ അവര് മാറി മാറി ഇങ്ങനെ ഫുഡൊക്കെ ഇണ്ടാക്കും പിന്നെ അത് കഴിഞ്ഞ് ഓന്റെ കൊറച്ച് ച്ച് പണി അത് കഴിഞ്ഞ പിന്നെ വീട്ടിൽ വിള എന്നെ വിളിക്ക അതൊക്കെ തന്നെ ഉള്ളു
ഏഹ്
പിന്നെ അപ്പത്തേക്ക് പിന്നെ നാളാവും ആഹ് ഇടയില് വിളിക്കും ആഹ്
ഏഹ്
യില് വിളിക്കും അപ്പൊ ഞാൻ അങ്ങനെ പറയും ഇതിൻ്റെ ഇടയില് ഇന്നോട് ഇങ്ങനെ പറയും ഇന്റെ ഇടേല് നിക്കെവിടാ വേറെ ടൈംമ്ന്ന്റയും
ഏഹ് ചോയിക്കലിണ്ടാ ഇന്ന ഒറ്റ ഒറ്റപ്പെടുത്തി പോവോ അത്ര വർഷ
ഓഹ് അതൊക്കെ ചോയിക്കും
അപ്പന്താറയ
ഏയ് ഇല്ല്യാ ഞങ്ങള് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു
ആഹ്
ആഹ് ഞങ്ങള് നല്ല ഫ്രണ്ട്സായിട്ട് പിന്നെ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ എന്തോ തോന്നി അപ്പൊ പിന്നെ പറഞ്ഞു ഞാനാ പറഞ്ഞേ ഇഷ്ടാണ് എന്നുള്ളത്
ആഹ്
അപ്പൊ എന്നോട് പറഞ്ഞ് ഇപ്പളൊന്നും വേണ്ട പഠിക്കാ നോക്ക് എന്നൊക്കെ പറഞ്ഞു
ആഹ്
ആഹ് വലിയ ഏട്ടൻ കളിച്ചു ഇക്കാക്കന്മാരെ പോലെ ആഹ് ഇപ്പൊ പഠിക്കീ
ആഹ് പഠിക്ക് അതല്ല അപ്പൊ അവന്റെ പേരെന്താ
അവന്റെ പേരോ മിലൻ
ഏഹ്
മിലൻ മിലൻ
മിലൻ ആഹ് എന്റെ പേര് നിത്യ
അതെ
ആഹ് ആഹ്
അപ്പൊങ്ങനെ പറഞ്ഞേ ആഹ് അപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇക്കിങ്ങനെ ഇഷ്ടണെന്ന് പറന്നപ്പോ ന്നോട് പറഞ്ഞു ഇപ്പ പഠിക്കി പഠിച്ചു കഴിഞ്ഞിട്ട് ആല് നോക്കാം അങ്ങനെക്കെ പറഞ്ഞു അപ്പ എനിക്ക് ഭയങ്കര ദേഷ്യം വന്ന് അപ്പൊ നമ്മള് പോയി ഇഷ്ടാന്ന് പറയും ചെയ്ത് ഓനൊന്നും പറഞ്ഞും ചെയ്തില്ല അങ്ങനെ
ആഹ് ആഹ്
അപ്പൊ പിന്നെ ഞാൻ പറന്നു ഓഹ് ആയിക്കോട്ടെന്ന്റഞു ഞാൻ പിന്നെ വല്യിയ മൈൻഡീതിലാ ദേഷ് സങ്കടായിട്ടാണ് മൈന്റെയഞ്ഞെ
ആഹ്
അപ്പൊ പിന്നെ മെല്ല എന്നോട് പറഞ്ഞു ആഹ് കോയ്പ്പൊന്നുല്ല എനിക്കുഷ്ടാണ്ന്ന് പറഞ്ഞു അയിന്റെടെൽ വേറൊരു ചെക്ക എന്നോട് ഇഷ്ടാന്ന് വന്ന് പറഞ്
മ്മ്
ആഹ് ഓനിപ്പോ കൊറച്ചായിട്ടിന്നോടിഷ്ടണ്ടായിരുന്നു ആഹ് അപ്പൊ അങ്ങനെ അത് ഞാന് ഇവന്റെടുത്ത് വന്ന് പറന്നു ഇന്ന ഇവ ങ്ങനെ വന്ന് പ്രപ്പോസെയ്തു ചെക്കനിഷ്ടാണ്ന്നക്കെ പറണ്‌ അവൻ കൊറച്ച് നല്ല സീരിയസയിനു അവൻന്റെ വീട്ടിലൊക്കെന്നെ അറിയിനി
അറിയോ ന്നിട്ട്
ആഹ് അപ്പൊ അവനിങ്ങനെ കാര്യാട്ട് നല്ല സീരിയസ് ആയിട്ട് അവന്റെടുത്ത് പറണു ക്കിങ്ങനെ ഇഷ്ടാണ് ഓൻ ക്രിസ്ത്യന അപ്പൊ അവനങ്ങനെ പറഞ്ഞു എനിക്കീ ഇന്റെ വീട്ടാർക്കൊന്നും കുഴപ്പല്യ അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞപ്പോ ഇവനെ കൊർച്ച് പേടിയായി അപ്പൊ വേൻ പറഞ്ഞു ഓനെ നോക്കണ്ടായിക്ക് ഇഷ്ടാണ് ന്ന് പറഞ്ഞു
ഏഹ് അത്ശരി അപ്പൊ ഇങ്ങക്ക് ഇഞിപ്പത് കല്യാണം കഴിക്കുമ്പോ ജാതകം നോക്കണ്ടേ
ജാതകത്തിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല
ഏഹ്
ജാതകത്തിലൊന്നും ഇൻക്ക്ത് വല്യ താല്പര്യം ഇല്ല പിന്നെ വീട്ടുകാർക്ക് ഉണ്ടെങ്കിൽ ആ ഓക്കെ അത്ര ഉള്ളൂ
ജാതകം ശെരിയല്ലെങ്കി എന്താട്ടാ
ജാതക ശരിയല്ലെങ്കിലൊന്നും ഏയ് അതൊന്നും ഞങ്ങള് നോക്കുന്ന പോലുംല്ല
അത് കെട്ടന്നെ പോയിട്ട് ല്ലേ
ആ അതന്നെ കെട്ടന്നെ ഇനിയിപ്പ ജാതകം നോക്കിട്ട് പാരൊക്ക പ്പോര് അടിം പിടിയൊന്നുല്യാതെ
ആഹ് എല്ലോട്ത്തുണ്ട് എത്ര ആൾക്കാര് ഈ പ്രേമിച്ച് പോവ്ണ്ട്
അതെ പിന്നെ രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം മനസ്സിലായാൽ മതി
ആഹ് അത്രന്നെ
അത്ര തന്നെ. എല്ലാ ഒരു കണ്ടർഞ് ഓരോന്ന് ചെയ്യാ
ഉം
അതന്നെ നമ്മളെ വീട്ടാരെ നോക്കുവ ഓന്റെ വീട്ടുകാരെ നോക്കാ
ആ പിന്നെ രഹസ്യങ്ങളങ്ങണ്ടും ഇങ്ങണ്ടും ഭാരിം ഭർത്താവും പറയ
അതെ
മ് അയിലപ്പുറത്ക്കൊന്നുല്ല
അതൊന്നൂല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ഒരു ബോണ്ട് ഇണ്ടായാ മതി
ആതന്നെ. സപ്പോട്ട് നമ്മക്ക് നമ്മുടെ കൂടെ എപ്പളും മാണം
ആഹ് അതെ
അതാ വാണ്ടത്